ആഹ്.
ആഹ് കേക്കാവോ?
കേക്കാം കേക്കാം.
ആഹ് എന്നാ ഒണ്ട് വിശേഷൊക്കെ?
വിശേഷം ഒന്നും ഇല്ല ഇങ്ങനൊക്കെ പോന്നു, ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. പിന്നില്ലാതെ ഇയ്യോ അതില്ലേ എന്തോ പറയുന്നല്ലേ. അതില്ലെങ്കി പോയി അന്നത്തെ ദിവസം.
ആഹ് ആഹ് അപ്പൊ രാവിലെ
രാവിലെ ആ കറക്റ്റ് ആ സമയത്ത് കിട്ടിയില്ലന്ന് ഒണ്ടെങ്കി അതായത് രാവിലെ എഴുന്നേറ്റ് വന്ന് ചായയിട്ട് കുടിച്ചിട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യൂ. അത് കിട്ടിയില്ലെങ്കി ഒരു എൽ ഇല്ലേ എന്തുവാ പറയുന്നേ എന്തോ ക ലഹരി മരുന്ന് കിട്ടീല്ലേ അവര് ഇതൊക്കെയാന്ന് പറയത്തില്ലേ അതുപോലെ നമുക്ക് എന്തൊക്കെയോ ഒരു ബേ ഇതാണെ ആഹ് ഒരു പോരായ്മ പോ പോലാ നമുക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അതേപോലെ വൈകിട്ട് നാല് മണിക്കും അതിപ്പോ ടൂർ പോയാലും അല്ലാതെ പോയാലും. എവിടെയങ്കിലും നിർത്തി കുടിച്ചില്ലാന്നൊണ്ടെങ്കി അന്നത്തെ കാര്യം പിന്നെ ശിവ ശിവ.
അതെ ആഹ് ഞാൻ രാവിലെ കാപ്പി കുടിക്കും സ്ട്രോങ്ങ് കാപ്പി കുടിക്കും, പിന്നെ വൈട്ട് വല്ല്യ കൂടിയൊന്നുമില്ല പിന്നെ കൂട്ടുകാരായിട്ടൊക്കെ പൊറത്തു പോവാണെങ്കി
ആഹ് ഞങ്ങള് കറക്റ്റ് നാല് മണി ക്കും അത് ഞാന് അങ്ങ് ഇട്ട് കുടിക്കും, അവർക്ക് ഒന്നേ ഇട്ട് വച്ചേക്കും ഇല്ലേ അവര് വരുമ്പോ ഇട്ട് കൊടുക്കും. എനിക്കത് പറ്റത്തില്ല. അതാ അതെ വേറൊരു കാര്യൊണ്ട് ഇപ്പഴെങ്ങും അല്ലല്ലോ നമ്മള് കുഞ്ഞി കുഞ്ഞിലെ മുതല് ശീ ഒരു ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്ന് ഞാൻ ഒരു ഒന്നാം ക്ലാസ് തൊട്ട് ട്ടെ ഇങ്ങനെ ശീലിക്കുന്നതാ അവിടാരാ കൊച്ചുങ്ങളെക്ക് ക്കെ സംസാരിക്കുന്നെ വീട്ടി വന്നോ
ഇല്ല ഇല്ല ഇവിടെ വേറെ അപ്പുറത്തുള്ളൊരു കൊച്ച ഉം അവിടെ
സെ പ്രസന്ന ചേച്ചിടെ നാരങ്ങ വളള്ളം കുടി
അതെന്താ അപ്പൊ ഞാൻ കാ ശെ
ഓ പിന്നെ ചുമ്മാതാങ്ങ് പറഞ്ഞാ മതിയല്ലേ
അല്ല ശരിക്കും പറഞ്ഞ അല്ല അവിടെ ചെന്നിട്ട് ഇതുപോലെ ഒരു പെട്ടിക്കട ഉണ്ട് ആ പെട്ടിക്കട പോയി നോക്കി ആഹ് പെ പെട്ടിക്കട അവിടെ ഇപ്പുണ്ട് പക്ഷെ ഇതുപോലെ ചേച്ചി ആവിടില്ല അവിടെക്കിയന്ന ആരേം കണ്ടുഇല്ല
ചിലപ്പോ സമയം നിക്കുന്നേ ആഹ് ആ മോനാണ് ആ രീതിൽ സോട പൊട്ടിക്കാൻ പൊടിപ്പിച്ചതു പഠിപ്പിച്ചതും എല്ലാം
ഓ ഓക്കെ അല്ല അവിടെ പെട്ടി കാ പെട്ടിക്കട ഉണ്ട് പക്ഷെ അവിടെ ആള് ഞാൻ മൂന്നാലവാണ പോയി
ആ ഇന്ത്യൻ ബന്ദക്കോസ്ഫടെ ഓപ്പോസിറ്റ്
ആ നേരെ ഓപ്പോസിറ്റ് ആഹ് അവിടെ ഇല്ല അയ് ഇതുവരെ കാണാൻ പറ്റിട്ട്
പിന്നെങ്ങണ്ട് ആയ്ന്റെ ഇച്ചിരുടെ മുമ്പോട്ടല്ല്ന്നാടത് നല്ല ഉണയപ്പം കിട്ടുന്ന ഒരു കടയുണ്ടന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ അത് ഞാൻ മറന്നുപോയി കടെടെ പേരെ പേരില്ല അവിടുന്ന് കുറച്ചുടെ മു അതായത് നമ്മള ആം ഇല്ല ബിരിയാ അമ്പൂർ ബിരിയാണി അകായ്ച്ച കട ഇല്ലേ അവിടുന്ന് അവിടുന്ന് അവിടുന്ന് കൊറച്ച് മുമ്പോ ആഹ് ആഹ് എന്ത്‌വാ തക് ഒരു റെസ്റ്റോറന്റില്ലേ നിങ്ങള് ആഹ് കോളേജിന്റെ അവിടെ ആഹ് ആഹ് അവിടുന്ന് ആഹ് ആഹ് ബിരിയാണി കഴിച്ച കടെഎടുത്തുന്ന് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോ എടത്തു സൈഡിലെങ്ങാണ്ട് ഒരു ചേട്ടൻ നടത്തുന്ന കടഉണ്ട് എന്റെ കയ്യിൽ ഉണ്ടങ്കി ലിങ്ക് ഉണ്ടങ്ങി അയച്ചു തരാം അവിടെ നല്ല ഉണ്ണിയപ്പം കിട്ടുഎന്ന് പറയുന്നു
കഴിച്ചിട്ടുണ്ടോ അവിടുന്ന്
ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ആരേങ്കിലും അത് നമ്മള് കമൻസ് നോക്കുമ്പോ അറിയാല്ലോ. നമ്മള് അതില് കമൻറ്സ് നമ്മളൊരു റീല് കാണ ണുമ്പം നമ്മളതില് കമന്റ്സ് വായിച്ചോക്കും. ആരൊക്കെ കഴിച്ചിട്ടുണ്ട്. അവര് എത്ര പേര് കഴിച്ചു. അതങ്ങനെ അതിന്റെ റി പ്ലൈ എങ്ങനെയണെന്ന്. പിന്നെ അല്ലാതെ ഒരുപാട് പേര് കഴിച്ച അത് നല്ലയാണെന്ന് പറഞ്ഞാല് അല്ലേ നമുക്ക് പോയി കഴിക്കാൻ പറ്റോ? ഒന്നോ, രണ്ടോ പേര് അത് കൊള്ളത്തില്ല പോണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പോവോ ഇല്ല. ആ അങ്ങനെ അങ്ങനെയാണ് ഞാൻ അ അബിയോട ആ മറ്റേ ബിരിയാണിയുടെ കാര്യം പറഞ്ഞത് മോളെ ഒരുപാട് പേര് കഴിച്ചിട്ടു ബിരിയാണീടെ മറ്റേ അബി കഴിച്ച ബിരിയാണീടെ കാര്യമേ
ഓഹ് അതോ.
ആഹ്
ആഹ് അത് കഴിച്ചില്ലേ?
ഇല്ല. അത് കഴിക്കാൻ ഞങ്ങള് എല്ലാരുംടെ വന്നേന്റ അന്നാ അവ്ടുന്ന് അഭി പറിഞ്ഞി അന്ന് അന്നെന്തോ ഗ്യാസ് സമരം എങ്ങാണ്ട കടകളൊന്നും കാണത്തില്ല നമുക്ക് ചോറ് പൊതിഞ്ഞ് കൊണ്ട് പോ പറഞ്ഞ് ചോറ് പൊതിഞ്ഞോണ്ട് വന്ന് ആഹ് അന്ന് കഴിക്കാനായിട്ടിരുന്നതാ അന്നീ കൊ ച്ച് പറഞ്ഞു. മമ്മി ഗ്യാസൊന്നും ഇല്ലാത്തോണ്ട് ഫുഡൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ച്ചി പൊതിഞ്ഞോണ്ട് പോവാന്ന്. അങ്ങനെയാ പോയെ ആഹ് ഉ ണ്ടാര്ന്ന്. ആ ഇഞ്ഞി പിന്നീ ഒരോസം പോവാം. ഇഞ്ഞിപ്പോ അവടെ കിട്ടുന്നെങ്കി അങ്ങോട്ട് പോവും. പോവാന്നേ അങ്ങ് വാം. ആർക്കറിയാ എവിടാ കിട്ടുന്നേന്ന്. ആ കൊച്ച് നാല് അവള് സാറ് പ്രത്യേകം പർഞ്ഞ് ഫസ്റ്റ് ഓപ്ഷൻ അവിടെ വെക്കണം ന്ന് അവള് നാലോ, അഞ്ചോ അങ്ങാണ്ട അവ്ടെ ഓപ്ഷൻ വെച്ചേക്കുന്നെ ഉം ഉം പഷേ മിക്കവാറും അവിടെ കിട്ടുവായിരിക്കും.
ആ എന്നാലും കിട്ടോന്നാ തന്നെവടെ പറഞ്ഞിട്ടുണ്ട്. അവടെ എം എസി ക്ക് ഒക്കെ കിട്ടണെങ്കി കോട്ടഡ്മിഷൻ തന്നെ പോണന്ന് പർഞ്ഞ് അല്ലാതെ സീ ട്ടി കിട്ടാൻ സാധ്യത കുറവാ എന്ന
അതെങ്ങനെ ആകെ പതിനാല് സീ സീറ്റല്ലേ ഉള്ള അവിടെ ആരും വന്നില്ലേ പിന്നെ അവർക്ക് കൊടുത്താലന്താ
എന്നാ ചെയ്യാനാ പലയിടത്തും പല നിയമങ്ങളാ
ഏയ് അങ്ങനെ വരാ പറ്റത്ത ഇത് എയ്ഡഡ് കോളേജ് അല്ലേ. അങ്ങനെ ഒരു സ്ഥലത് നടക്കാ ഒക്ക തെല്ലല്ലോ അതായത് ഓരോ കോളേജുകൾക്കും അതായത് ബി എസ് സി പോലെയല്ല അ ബി എസ് സിക്ക് എത്ര കുട്ടികൾക്ക് വേണേലും വാ തെത്ര പത് നാപ്പഹ് നകത്ത് കൊടുക്കാൻ തോന്നു എം എസ് സിക്ക് അങ്ങനെയല്ല. ഓരോ കോളേജിലും പതിനാല് കുട്ടികൾക്ക് വെച്ചാ കോ അവര്ക്ക് കൊടുക്കാം. എഹ് സീറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് അവര് അല്ലെങ്കി സ് പോട്ട് അത്രയും പേരിൽ വന്നിട്ടില്ലന്നുണ്ടെങ്കിലാണ് അവര് സ്പോർട്ട് അഡ്മിഷൻ കൊടുക്കേണ്ടത്. ആഹ്
അല്ലേ ഇപ്പൊ എന്തായാലും സീറ്റ് കിട്ടും. കാരണം പയ്നാല് പേരെ ഉള്ളാലോ ഒന്നോ രണ്ടോേ പെരൊക്കെ ഉള്ളായിരുന്നു കഴിഞ്ഞാ മ്പേ
ആഹ് അല്ലേ കിട്ടുന്ന എവിടാന്ന് വെച്ചാ പോവും. അവിടെ അവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്.
ഉം
ഉം പക്ഷെ അവിടെ ആന്നേ ആഹ് കൊച്ചിന് ഹോസ്റ്റലില് കാര്യം വല്യ പാടാ അവിട് അവിടെ പ്പൊ ആഹ്
ആഹ് വ്ടെ ഹോസ്റ്റൽല് ശരിയാ പാടം
ഭയങ്കര ബുദ്ധിമുട്ടാവക്ക് അവിടങ്ങാണും വീട് നോക്കാ അമ്മേയും കൂടിഞ്ഞ് വരാനാ പറയുന്നേ ആഹ് അപ്പൊ എന്റെ കൊച്ചിനെ എന്തോയ്യും. മ്പൊട് കൊച്ച്നെ പാവമ്മ പ്ലസാ വന് ചോറുംണ്ടോണ്ടേ
അതെ അല്ല പിന്നെ ഇവിടെട്ട് ട്ടേ ഇവിടെ ഏഹ് അടുത്ത ആം പ്രസന്ന ചേച്ചിയുടെ അപ്പുറത്ത് ഒരു ഇതുണ്ട്
ആഹ് ആഹ്
റൂമുണ്ട് അവിടെടെ ഇടാറി
ആഹ് ആഹ് ആഹ്
അവിടെ അവുമ്പെ ഇവിടെ ആൾക്കാരുണ്ട് ഞാനുണ്ട്.
ആഹ് ആഹ്
ഉം അ എവിടെ കിട്ട്ന്നെ എവിടാന്ന് വെച്ചാ അവിടെ നോക്കാം, ഈ അവസാനം എന്തോ ആവൂന്ന് അറിയത്തില്ല, കാരണം ഞാനും പ്ലസ്ടു കഴിഞ്ഞിട്ട് ട്ട് എന്തോ എല്ലാം എന്തോത്തിനെല്ലാം പോയതാ അവസാനം വന്ന് ചാടിയത് ഇവിടെ.
അതെ ആഹ് ഉം പറഞ്ഞോ പറഞ്ഞോ
ആഹ് അതല്ല നമുക്കിപ്പോ ഇപ്പൊ ഒന്നും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതാ ഇതിന്റെ ആണെ കൊറച്ച് നീട്ടീട്ടും ഒണ്ടന്ന് പറഞ്ഞു അവള്. അപ്പൊ ഇത് കഴിയട്ടെ.
ഉം ഉം ഉം ഉം
ഓ വേറെ വിശേഷെന്നാ ഇങ്ങനെയൊക്കെ പോന്നു രാവിലെ എണീച്ചു ഇപ്പ ഏഹ് എന്താ ഡിഫൻസിലേക്ക് കേറാനുള്ളതിന്റെ പ്രിപ്പയർ ചെയ്തൊണ്ടിരിക്കയാ.
ഓഹ് അത് ശെരി
ഉം അപ്പൊ അതിന്റെേനെ പണ്ട് വിട്ട് എല്ലാം വിട്ടൊഴിഞ്ഞ് പണ്ടത്തെ ഹിസ്റ്ററിയും പൊളിറ്റിക്സും എല്ലാം ഇപ്പ വീണ്ടും തട്ടി തല്ലി
ഓഹ് അത് ശെരി ഉം കോച്ചിങ്ങിനൊന്നും പോന്നില്ലേ?
കോച്ചിങ്ങിന് ഇപ്പൊന്നും പോന്നില്ല, പിന്നെ വീട്ടില് ഓൺലൈനുണ്ട്.
ഉം ഉം ഉം ഉം
ഓൺലൈനിലെ കോച്ചിങ് ഉണ്ട്, അപ്പ ഓൺലൈൻ കോച്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ പോകാന്ന് വെച്ചു.
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ വേറെന്നാ ഇപ്പൊ വൈന്നേരവായി. ഒന്ന് കൂട്ടുകാരൊക്കെ ഒണ്ട് ഒന്ന് പൊറത്തോട്ട് എറങ്ങാവെന്നും കരുതിയിരിക്കുവായിരുന്നു.
ഉം ഇന്നാ പോയിട്ടൊക്കെ വാ, പിന്നെ വേറെ എന്തോണ്ട്?
ഓഹ് വേറെ പക്ഷെ അവിടെ എങ്ങനെണ്ട് ഉം എല്ലാരും അവന് സ്കൂള് സ്കൂളിൽ പോയിട്ട് വന്നോ അവൻ
അവന് സ്കൂൾ തൊടങ്ങിയില്ലല്ലേ ഏഴാം തയതി എവിടെങ്കിലും അഡ്മിഷൻ ആയിട്ട്
അയ്യോ ശരിയാ അവൻ പ്ലസ് വണ്ണാണല്ലോ ഞാനാ കാര്യം വിട്ടു പോയി പിന്നെ അവിടെ ഇതുണ്ടല്ലോ ആഹ് ആഹ് മയിലൊക്കെ എന്നാ പറയുന്നു
മയില് താണ്ടെ മയിൽ ഇവിടെന്ന് മയിൽ ഇവിടെ നിന്ന് അരിയൊക്കെ തിന്നുന്ന ഫോ ട്ടോ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്
ആഹ് എനിക്ക് അയച്ചു തന്ന്
അല്ല ഇപ്പം ഇപ്പ ഇപ്പം ഇച്ചിരി മുമ്പേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വന്ന് അരിയൊക്കെ തിന്ന് ഇവിടെ നിൽക്കുവായിരുന്നു എന്റെ കൂടെന്ന് ഊം ആ എടുത്തിട്ടുണ്ട് ഊം പിന്നെന്തോ വേറെ ഒന്നുല്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോന്ന്
അവിടെപ്പൊ ഏഹ് വീട് അവിടെ പരിസരൊക്കെ എങ്ങനെണ്ട് ആഹ് അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ
ഇല്യ ആരുല്ല
പരിചയമുള്ളവര അല്ല നേരത്തെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിച്ച പരിചയക്കാരൊന്നും ഇല്ല
അതെങ്ങെനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നല്ലേ
അതിനിപ്പം എന്താ
ഏഹ് എങ്ങ ഓ അങ്ങനെ ഞങ്ങക്ക് ഞങ്ങടെ ഗ്രൂപ്പുണ്ട്
അതാണൊ ഒരു പറയുണ്ട്
അത് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഞങ്ങള് ആക്റ്റീവാണ് കൊറേ കൊ കൊറേ മീറ്റ് അപ്പ് റ്റപ്പായിട്ട് ഇതുവരെ നടന്നില്ല പക്ഷെ ഞങ്ങടെ കൂടെ പഠിച്ച മൂന്ന് പേരുടെ മക്കൾടെ കല്യാണം ഉണ്ടായിരുന്നു അതിന് മൂന്നിനെ എല്ലരും മീറ്റപ്പ് ചെയ്ത് ഉം അപ്പ് മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങള് ഏഹ് ഞങ്ങള്പ്പം ഞങ്ങള് നല്ലേരു നല്ലെ അതായത് വെറും ഒര് ഇതായി ട്ട് ഇതല്ല ഇപ്പൊ ഞങ്ങള് ആദ്യം ഒരു ഒരു കൊച്ചിനേ പെട്ടെന്ന് ആക്സിഡന്റുണ്ടായി ഏഹ് ര ണ്ട് കാലു ഇതായി ഒന്നെ ഞങ്ങള് പിരിച്ച് ഒന്നര ലക്ഷം രുവാ കൊടുത്ത് ഞങ്ങീന്ന് മുപ്പത് പേരൂടെ ഒന്നര ലക്ഷം പിന്നെ അത് കഴിഞ്ഞിട്ട് മൂ മൂന്ന് പേർക്ക് എന്തോ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റോ ഒരാക്കല്ലാതൊരു ഓപ്പറേഷൻ അങ്ങനെ മൂന്ന് പേർ ക്ക് ഇരുവത്തയ്യായിരം വെച്ച് കൊട്ത്ത് പിന്നെ ഈ മൂന്ന് പേരുടെയും കല്യാണത്തിന് ഇരുവത്തയ്യായിരം വെച്ച് കൊട്ത്ത് ഒരാക്ക് ഇരുവത്തയ്യായിരം വെച്ച് കൊട്ത്ത് പിന്നെ ഇപ്പ ഞങ്ങളെ ക്ലാസിലെ ഒരു കൊച്ചിന് ക്യാൻസർ അത് പക്ഷെ നമ്മടെ ഗ്രൂപ്പിലില്ലാത്തതാ എങ്കിലും നമ്മടെ ക്ലാസില് തന്നേ
കൂട്ടത്തി പഠിച്ചയെല്ലേ
ഉം പൂടെ പഠിച്ചയാ ആഹ് നമ്മടെ ഏഹ് ഗ്രൂപ്പിലില്ലാത്തതാ പക്ഷേ അയിന് അച്ഛനുല്ല അമ്മയില്ല ഹസ്ബൻഡുല്ല ആരുല്ല ഭയങ്കര വല്ലാത്തൊരു ട്രാജഡിയായി പോയി. ജോ ലിയില്ല പക്ഷേ ന്നായ് പി എസ് സില് രണ്ടാം റാങ്കൊക്കായിരുന്നു. പക്ഷേ അന്നൊക്കെ ഈ പിൻവാ ഇങ്ങനെ ക്കെ നിയമോനെ അതൊക്കെ ഒണ്ടെന്ന് പറയൂല്ലേ എനിക്കറിയത്തില്ലാ അയിനെപ്പറ്റി എട്ട് ഒമ്പത് റാങ്കുള്ളവരെക്കെ എടുത്തയിനെ എട് ത്തില്ല അങ്ങനെ അതിന് അന്ന് തൊട്ടെ ഇച്ചിരി മാനസികവായിട്ടും ഇതൊക്കെയായിരുന്നു ആഹ് ആഹ് അത് കിട്ടാഞ്ഞെ അഹ് രണ്ടാറാങ്കല്ലേ ബി എസ് സിയെ ക്കെ എഴുതി രണ്ടാറാങ്ക് വേടിക്കാന്ന് വെച്ചാ അതൊരു വല്ല്യാ സംഭവം തന്നെയല്ലേ അപ്പൊ എട്ട് ഒമ്പത് ഉള്ളവരെയൊക്കെ എട്ത്തു ഇതിന് കിട്ടിയില്ലാ അയില് പിൻവാതില്നെയോ അങ്ങനൊക്ക്യെ കരഞ്ഞ് കിട്ടിയപ്പഴ ത്തേന് അതിന് ഭയങ്കര ഡിപ്രഷനായി പോയി. ഇപ്പ ഇച്ചിരി മാനസികവായിട്ടും ഉണ്ട്. അ ച്ഛനുല്ല അമ്മയില്ല ക്യാൻസറങ്ങാ അങ്ങ് വല്ലാത്തൊരവസ്ഥയിലായി ഇപ്പങ്ങനെ ഇപ്പ ഞങ്ങളെ ഇരുപതിനായിരം രൂവ പിരിച്ച് കൊട്ത്തു തിപ്പൊ ഇപ്പൊ ഇപ്പൊ പിരിച്ചുകൊണ്ടിരിക്ക്യൂവാ അറുവത്തഞ്ച് കൊടുത്തു ബാക്കിയായിട്ടു ണ്ട് ഉം സർജറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്ക്ന്ന്. അങ്ങനെ ഞങ്ങടെ ആഹ് ഗ്രൂപ്പ് അങ്ങനെയുള്ളൊരു ഗ്രൂ പ്പായിട്ട് നല്ലെ രു നല്ല രീതീല് പോകുന്നു എന്തെങ്കിലും സഹായം ആഹ് അങ്ങനെയെക്കെ മീറ്റപ്പ് ഇതുവരെ ചെയ്തില്ല പക്ഷേ ഇവര്ടെ ഈ കല്യാണം വന്നപ്പഴേ മൂന്ന് അന്ന് ഈ മൂന്ന് പേര് മൂന്ന് ഗുരുവേദനും എല്ലാരും കൂടി നല്ല ഇതായിട്ട്
ഹലോ ഉ ആഹ് എല്ലാവരുടെ സ സാഹചര്യ സമയം നോക്കണ്ടേ
ആഹ് അപ്പൊ എന്നാ ശരി
എന്നാ ശരിയെന്നാ ഓക്കെ